ഹലോ
ക്കണ്ടോ
ഓ കേൾക്കണ്ട് പറഞ്ഞളൂ
എന്താ പാട് സുഖല്ലേ
ഓ സുഖം തന്നെ
ചായൊക്കെ കുടിച്ചോ
ഓ ചായല്ലേല്ലേ ഇഞ് ഫുഡ് കഴക്കാനായില്ലേ
ആ സോറി ഞാനീ നേരത്തെ ചായുടിച്ചേ അത ചോയിചെ
ആ
ഞാൻ മഗ്‌രിഭാങ് കൊടുത്ത കഴിഞ് നിസ്കാരം കഴിഞ്ഞ പത്ക്കെ കുടിച്ചൊള്ളു
അതെല്ലേ അപ്പൊ ഫുഡ് എപ്പളാ കഴിക്ക
ഫുഡ് പത്തണി പന്ത്രമണിയൊക്കെയാവും.
ആണോ? ഹൊ
ആ ഞാൻ ലെയ്റ്റായിട്ടാ കയിക്ക
ആണങ്കേ!
ഉം!
ഞങ്ങള് മഗ്‌രിബാങ്ക് കൊടുത്തു കഴിഞ്ഞാ ഞങ്ങൾ ഫുഡ് കഴിക്കും.
ഓ അത്രനേര്ത്തെ കഴിക്കും അപ്പ ചായേ?
ചായ വൈകുന്നേരം നാലു മണി നാലര കുട്ടിയള് സ്ക്കൂൾട്ട് വന്നാല്
ഉം ഞാ എങ്ങനെയായാലും മരിബാങ്കോട്ത്ത് അങ്ങനെ എന്ത്‌ണ്ട്? മഗ്‌രിബാങ്കൊടുത്താലേ ചായക്ക് വള്ളം വെക്കുള്ളു.
ആണ്ല്ലേ?
ആ
കുട്ടിയളില്ലാ
ഞാൻ പഠിക്ക
പഠിക്കാ എന്തിനാ പഠിക്കണേ?
ഞാൻ പ്ലസ് ടു പഠിച്ചോണ്ട് ക്കാ
അതെല്ലേ? ആ
ഇങ്ങക്ക് കുട്ട്യേള് ണ്ടോ?
ഓ! ഇൻക്ക് രണ്ടാൾണ്ട്.
ആ! ആ! മൂത്താള് എത്രില?
എട്ടില് ഉം
ചെറുത് ഒന്നാം ക്ലാസ്സിലാ
ഉം ഇക്കൊല്ലോ
ആ ഇക്കൊല്ലം.
ആ! എങ്ങനെ പഠിക്കാനൊക്കെ?
ആഹ്! കൊഴപ്പൊന്നുല്ല.
ആഹ്!
അങ്ങനെ പോണം!
ഇങ്ങളെ വീട്ടിലാരൊക്കെയുണ്ട്?
ന്റെ വീട്ടില് രണ്ട് കുട്ടിയളും ഞാനും ഹസ്ബൻറും എളച്ഛനും എളച്ചി ഇമ്മീം എല്ലാ ആ! അതെ!
ആഹ്! പിന്നെ? ഇനിക്ക് ഉമ്മ വാപ്പ പിന്നെ ഒരു അനിയനും ഒരനിയത്തിം.
അതെ ഓല് പഠിക്കായിരിക്കൂല്ലേ?
ആഹ്! അനിയന് ഇപ്പൊ സിക്സ് തിൽ ആണ്. അനീത്തി ഇപ്പം ഈ കൊല്ലം എ കെ ജി ചേർത്തി.
എൽ കെ ജി. ആഹ് ഇന്ന് ക്ലാസ്ണ്ടായിരുന്നോ ഇന്ന്?
ആ ഇന്ന് ക്ലാസ്സുണ്ടെനി ന്ന്
ആഹ്! ആഹ്! ആഹ
നാളെല്ല. നാളെന്നിപ്പോ? ഞങ്ങളെ സ്കൂളിൽ സേ എക്സാം ഇമ്പ്രൂവ്മെന്റ് എക്സാം ഒക്കെ നടക്കാണ്. കഴിഞ്ഞ പ്ലസ് ടു ൻ്റെ ആ അപ്പം ക്ലാസ്സും കൊണ്ട് അവർക്ക് ഡിസ്റ്റർബ് ആകും ചെയ്യും. പിന്നെ ഓൽക്ക് ക്ലാസ് അങ്ങനെ ഇന്നിപ്പോ ഒരു അഞ്ച് അല്ല മൂന്നാല് ക്ലാസ്സ് ഇന്ന് ലീവേര്ന്ന് അപ്പം നാളെ ഓൽക്ക് ഇട്ത്തിട്ട് ഞങ്ങക്ക് ആ ആ അപ്പൊ നാളെ ഓൽക്ക് ഇട്ത്തിട്ട് ഞങ്ങക്ക്! പിന്നെ നാളെ ലീവ് ഒരു മൂന്നാലീസം ഇഞ് അങ്ങനെ ഇണ്ടാവും ഞാൻ കൊമോസാ ഉം ഇങ്ങള് പഠിക്കണന്ന് ഏതാട്ത്തീ നെ പ്ലസ് ടൂന്ന്
ഞാന് ഉമാൻറ്റീസ് എടുത്ത
ആ പിന്നെ വേറെന്തെ കോയ്‌സ് എടുത്തിരുന്നോ
ഞാനേ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ പോയിട്ടുള്ളൂ. പിന്നെ പോയില്ല. പിന്നെ കല്യാണം കയിഞ്ഞു.
ആ പിന്നെ ജോബിനൊന്നും ട്രൈ ചെയ്തില്ല?
ഇല്ല ഒന്നും ചെയ്തിട്ടില്ല.
ഉം എന്നട്ട് കുട്ടികളൊക്കെ ഏവ്ടെ?
ദാ ഇവ്ടെ ഇണ്ട് തായണ്ട് രണ്ടാളും
ഉം പഠിക്കാനൊന്നുംല്ല്യേ?
ഓ പഠിക്കാനൊക്കെണ്ട്. അവിടെ ഇണ്ട് കൊഴപ്പൊന്നുല്ല
ആ
ഇപ്പ എങ്ങനാ? റിലബ എട്ടാം ക്ലാസ്സിലല്ലേ? ഞ്ഞി ഹൈസ്കൂൾ ലെവലെത്തില്ലേ? ഞ്ഞി ആണല്ലോ കളി കൂടാ
ഹസ്ബൻഡും ആ അത് ശര്യാ കൊറച്ചഴിയുമ്പോ ഒക്കെത്തും പുതിയ ഫ്രണ്ട്സാവും ചില
ആ അതാണേ ഓൽക്ക്ന്നേ ഒരു ചിന്ത വരല്ലോ ഞങ്ങള് വലുതായി ന്ന്ള്ള് അപ്പയോണ് ഓലെ
ഏ ഞ അല്ല ഞാനാങ്ങനേണ് അതാ ഞാൻ പറഞ്ഞേ അമ്മള് ടെൻത് ഒക്കെ എത്ത്മ്പോ പ്രത്യേക്ച്ച് സീനിയേഴ്സ് സല്ലേ അപ്പ ഞമ്മളന്തോ വല്യ സംഭവാണ്. അങ്ങനത്തെ ഒര് ഇത്ണ്ടാവും നമ്മക്ക് പിന്നെ കച്ചറ സ്റ്റാഫ്‌റൂമ്. പാരൻറ്റ്സ്. ന്ന് അങ്ങനെ കൊറേണ്ടാവും പക്ഷേ രസാണ്.
ഞാൻ പറയും എന്ത് പ്രശ്നണ്ടെങ്കിലും ഇന്നെ വിളിക്കണ്ട ഞാൻ വരൂല്ലാട്ടാന്ന്റിയ
ഇന്റെമ്മങ്ങനാ പറയാ. ഞായാങ്ങനെ പ്രശ്നോംല്ലാക്കല്ലേ വിളി ക്കാം മാത്രള്ള പ്രശ്നം ഇതുവരേണ്ടായിട്ടില്ല. ഉമ്മ അങ്ങനെ ആ ഒരു പേരും പറഞ്ഞ് സ്കൂൾക്ക് വന്നിട്ടൊന്നുല്ല.
ഉം ഉം അല്ല ആൺകുട്ടികളാണേ ഒന്ന ഒന്ന് മേല് തൊട്ടാ ഓല് തിരിച്ച് കാട്ട്വേ. അതാല് പ്രശ്നേ
ആ അത് ശരിയാണ്.
പെൺകുട്ടിയേക്കാണേ കൊറച്ച് ക്ഷമണ്ടാവും.
ഉം ആ അവ്ടെ ഇപ്പത്തെ പെൺകുട്ട്യോൾക്ക് അതൊന്നുല്ല.
ആ അതാണേ ഇപ്പത്തെ പെൺകുട്ടികളായാൽ ഗേൾസായാലും ബോയ് സാലൊക്കെ കണക്കാട്ടോ
ടെൻതല്ലോണം അടിച്ചു പൊളിച്ച്ന്. നയൻത് ടെൻത് ഒക്കെ നല്ലോണം കളിച്ചിന്ന്. പക്ഷേ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര കാര്യാ. ഞങ്ങളൊരു ഏഴാളേനി ഒന്നാം ക്ലാസ് മൊതലുള്ള ബോണ്ടാ ഞങ്ങള്.
അതെ
ടീച്ചേഴ്സിനോക്കെ ഭയങ്കര കാര്യേർന്നു. ഇഞ്ഞി എത്ര കച്ചറ ഉണ്ടാക്കിയായാലും ആരൊക്കെ ആയാലും ടീച്ചേഴ്സ്ന് ഭയങ്കര കാര്യാ. ഞങ്ങൾക്കായാലും അങ്ങനന്നേ തിരിച്ച് കൊറെ ഫേവററ്റ്ള്ള ടീച്ചേഴസ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർനോക്കെ സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ നോക്ക് യ്യ് അത്രക്കും അത്രക്കും സ്നേഹയ്ന് എല്ലാര്ക്കും. പിന്നേണെങ്കില് ഞമ്മള് ഹ് പ്ലസ് വൺക്ക് വന്ന്. അതിലാകെ എന്തോപോലെ അതില് പറ്റെങ്ങട് ഒതുങ്ങിപ്പോയി.
അതേലെ
പിന്നെ പ്ലസ് വണ്ണോക്കെ പുത്യേ കുട്യാള് ആ പുത്യേ കുട്ട്യോള് കാരണം പക്ഷേ അങ്ങനെ കൂടെള്ളോ ണ്ട് ഷ് പല പലേ ക്ലാസില. നമ്മ ക്ലാസ്ത്തെ കളി നടക്കൂല്ല.
ആ
പ്പോ കൊറക്കങ്ങട്ട് ഒതുങ്ങി. ആ ടെൻത് വരെ മാക്സിമം ഉണ്ടാവൊള്ളു. പിന്നെങ്ങ് പിന്നമ്മക്ക് കൊറച്ചൊരു മെച്യൂരിറ്റി ഒക്കെ നമ്മളങ്ങ്‌ട്
പിന്ന പ്ലസ് വണ്ണ് പ്ലസ് ടു ലെവലത്ത്യാ വേറെ ലെവലായില്ലേ?
ഉം ഉം അത് പ്ലസ് വണ് പിന്നീ താന്ന്ക്കാ മക്ക് സീനിയേഴ്സ്ണ്ടല്ലൊ മേലെ.
ആതാണ്. ശരിയാ
കിട്ടിയോൽതോൽക് കിട്ടിയടിയോക്കെ തിരിച്ച് കൊടുക്കാണ്ടിരികുവോ. ആ കൊഴപ്പല്ല അവറേ ച്ചൂട്ടി ഓവറൊന്നുല്യ വല്യ ഭുജിയൊന്നല്ല അന്നത് അങ്ങനെ നോക്കി പോകും പാസ് സാകും. അത്യാവശ്യം കുഴപ്പല്യാത്ത മാർക്ക്ണ്ട്.
പോയിട്ടൊന്നുല്ലല്ലോ?
അയിന് അപ്പങ്ങക്ക് റിസൾറ്റ് വന്നിട്ടില്ല.
ഏ റിസൾട് ഒത്തി വന്നീലാ? അല്ല അപ്പൊ പ്ലസ്ടുക്കാറെ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കല്ലൊ ല്ലേ?
ആ പ്ലസ്ടുവിനും ഏ പിന്നെ ഒര് ഇമ്പ്രൂവ്മെന്റും സേ എക്സാമും.
ആഹ്.
അത് ഇപ്രശ്യം നേരത്താണല്ലോ
ആഹ് ശരിയാ.
ഇപ്രാശ്യം ആഹ് ഓൽകും നേരത്തെണ്. ഞമ്മക്കായാലും ഈ ഇംമ്പ്രൂവ്മെന്റും സേ എക്സാമൊ ക്ക ണ്ടാവല് അല്ല ഇമ്പ്രൂവ്മന്റ് ഉണ്ടാവലൊള്ളൂ. പ്ലസ് വണ്ണുതെ നമ്മക്ക് ഇമ്പ്രൂവ് ചെയ്യാനേ. അത് ശരിക്കും മ്മക്ക് പ്ലസ് ടുവിന് മെയിൻ എക്സാമിന്റെ കൂടെല്ലാ ഉണ്ടാവാ. ഇപ്രാശ്യം നേരത്തെ നടത്തണംന്ന് പറിണ്ട്.
ആണ്ല്ലേ? ആഹ് അങ്ങനെയാ നല്ലത് ട്ടോ. രണ്ടും ഒരുമിച്ച് ആവുമ്പോ എന്താർഞര്നോ പഠിക്കാൻ വമ്പം ബുദ്ധിമുട്ടായിരി
പിന്നെ ർഞാ ഒരു ഇയർ ആവല്ലോ. നമ്മക്ക് അതും ഇതും കൂടെ എല്ലും കൂടി മൈൻഡ്ല് നിക്കൂലല്ലോ.
ല്ല
ആ അപ്പം നതാ നല്ലത്
അല്ല കൊമേഴ്സ് സുഖല്ലേ പഠിക്കാന് വല്യ ടഫ്ഒ ന്നുല്ലല്ലോ. അക്കൗണ്ടൻസി ആവുല്ലേ പിന്നെ കുറച്ചൊന്ന് ടഫ്
ഏയ് ഇൻക്ക് അക്കൗണൻസി കൊഴപ്പല്ല സി എ ആണ് കമ്പ്യൂട്ടർ
ഏ കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടർ കൊമേഴ്സ് ആയിരിക്കുംല്ലെ ആഹ്
അത് കമ്പ്യൂട്ടറിലാണ് നം പ്രോഗ്രാമിംഗൊക്കെണ്ടാവും. മ്മള് പ്ലസ് വണ്ത്തെ പ്രോഗ്രാമിക്കൊക്കെ പ്ലസ് ടുക്ക് നമ്മൾ ചെയ്തൊട്ക്കണം. അപ്പതൊക്കെ അപ്പൊത്തിന് മറക്കും. അങ്ങനെ കൊറേ ഇഷ്യൂണ്ടാകും. വേറെന്നറഞ്ഞ പിന്നെ ടീച്ചേഴ്സൊക്കെ പിന്നെ അടിപൊളിയാ. അതോണ്ടൊഴപ്പല്ല.
ആഹ്
തോനെട്ത്ത മിസ്സ് അത്ര സുഖല്ലായിന്നു.
അതേല്ലെ
മാറി മാറി കളിച്ചീ. പ്പങ്ങനെ ഇപ്പ യ്ന് ഇപ്പെത്തേന് മിസ്സ്‌ അടി ക്കൂല നല്ലോണം ഇടുക്കും നല്ലോം മനസ്സിലാക്കി തരും. കൊഴപ്പല്ല ഉം ഞ്പ്പം ക്ലാസ് ടെസ്റ്റ്... ആ ഫ്രണ്ലി നമു ക്കി നമ്മക്ക് എങ്ങനായാലും നമ്മള് ഇടുക്കണ മിസ്സുമാർ ഇഷ്ടപ്പെട്ടാൽല്ലേ. ആഹ് ഇടുക്കണ മിസ്സുമാർ ഇഷ് ട്ടായാലല്ലേ മ്മക്ക് ആ സബ്ജക്ട് ഇഷ്ട്ടാവൊള്ളൂ. ആഹ് പിന്നെ കൊഴപ്പില്യാ പോവ്ണ്ട് ഇപ്പം യൂണിറ്റ് ടെസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് നല്ലോണ്ട്ക്ക് ഓൽക്ക് എങ്ങനേങ്കിലും ഒരു മീറ്റിംഗ് വെക്കണം അപ്പ റിസൾട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ ഒരു പേര് പറഞ്ഞാണ്ട് ടെസ് കൊണ്ട്ക്കാപ്പം ഇപ്പ കഴിഞ് ടെക്സ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു.
കഴിഞ്ഞു ആഹ് ത്യം പർഞ്ഞാ ഒരു പേട്യേനി ട്ടോ ഇപ്പല്ല. അയിലപൂർവങ്ങ ങ്ങളാണ് ഇ ഫ്രണ്ട്ലി ആയിട്ട് നിക്കൊള്ളൂ. മറ്റൊക്കെ ല്ലോം സ്ട്രോങ്ങിലായിരിക്കും. കാണുമ്പന്നെ പേടിയാ.
ആ. ഞങ്ങള് പ്പം ടെൻത്ത്ത്തെ മിസ്സ്മാര്കർഞ്ഞാല് ഞങ്ങളെ ക്ലാസ് ടീച്ചറർഞ അത്രയും കാര്യം അങ്ങെ തോള്ല കൈയിട്ട് അത്രേ ഉള്ളൂ തീരെ ഹൈറ്റൊന്നുല്ലൃ തൊള്ലൊക്കെ കൈയിട്ട് ഫോട്ടോ കൊടുത്ത് സ്റ്റോറി ട്ട് അങ്ങനെ നടക്കും മിസ്സായൽ ഇപ്പോഴും കണ്ടങ്ങനെ വെ പറയും ഞങ്ങൾക്ക് തന്നെ എടുത്തെടുത്താ സ്കൂള് ഹൈസ്കൂളും ഹയർ സെക്കൻററി ഒക്കെ അടുത്താ ത്രി ഗേറ്റ് ആ ഒരു റോഡങ്ങോട്ടോണ്ട് മുറിച്ചെടുക്കാനുള്ളൊരു ഇതുള്ളൂ അ ഏടക്കിടക്ക് കാണും ക്ലാസ് കഴിഞ് പോവുംമ്പോ കൊറെ സംസാരിക്കാം അപ്പ പറയും നിങ്ങളന്നെ മതീനി ഞങ്ങൾക്ക് ഇപ്പത്തെ കുട്ടികളെന്താണ് ഒരൻസർണ ചെയ്യാത്ത മക്കളാണ്
ശെരിയാണ് ഇപ്പത്തെ മക്കള ഒന്ന് പറഞ്ഞാ രണ്ടെണ്ണം പറയല്ലേ
ആഹ് ഓരോ ഇത്ങ്ങനെ കേറീ വെരുംമ്പ ഓരോര്ത്ത ചെറിയ ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ എന്റെ അനിയനന്നെ പ്പ ഇലു ഉദാഹരണ
ഞങ്ങളിപ്പോ ഇങ്ങനെ പറയ്ട്ടോ ഇപ്പൊ ഈ മക്കളക്കെ കാണുമ്പളെ എട്ട്ത്ത അൻപത്ത്തെ പത്തത്തെ മക്കളെ കാണുമ്പോ പറയ നമ്മള പത്താം ക്ലാസ്സൽന്ന് ആൺകുട്ടിയൊക്കെ മീശ വരെ വരും ഇപ്പഴത്തെ കാലത്ത് കുട്ടിയക്കെ അതൊന്നും ഇല്ലല്ലേ ചെറിയ അഞ്ചാം ക്ലാസ്സില് ആറാം ക്ലാസ്സില എത്ര പ്രായാണ് ഇപ്പഴത്തെ പത്തത്തെ പക്കക്ക്
അത് പിന്നാളെ ഇന്റെയ ഒരു കല്യാണം ക ഒരു കസിൻ ഇണ്ട് മൂത്താപ്പന്റെ മോളാ അപ്പ ഞാൻന്ന് പ്ലസ് അപ്പോ ഞാനും വേറെ കസിൻ ഞങ്ങൾ രണ്ടാളും പ്ലസ് വൺ ഒരെ സ്കൂള്ലാ അപ്പൊ എന്നോട് അനോള് ഞാനൊക്കെത്ര ഉണ്ടേന് അർയോ ഞൻ ഈ തടിയുണ്ടാര്ന്ന് അന്ന് നിങ്ങള കോലം നോക്കീ നിങ്ങള ഇങ്ങനെ ഞങ്ങളൊക്കെന്ന വളർച്ച്ളള മക്കള ഇങ്ങൾക്കൊന്നും വളർച്ചില്ലേച്ചി ഞങ്ങളോട് ഇപ്പത് പ്ലസ് വൺ ഒക്കെന്നെ കുട്ടികെ കാണോ അഞ്ചു വയസ്സുള്ള കുട്ടികള മായിരിക്ക
അത്രേ ഉള്ളൂ പിന്റെ മോനെന്നെ അങ്ങനെന്നെ ഞാൻ പറയിപ്പ ചെറ്ത നീളം കുറഞ്ഞു പോവാണോ
ആഹ് ഇവിടെ ഞാൻ പിന്നെ അയിറ്റുണ്ട് പാപ്പല്ലയിറ്റാ അപ്പൊ ഇനിക ആയിറ്റായി അനിയനാണ് ഇമമ ആയിട്ട് കൊറവുളള ആളാ അപ്പ ഓനെ ആയിട്ടിക്കാ പോണത് എന്നിട്ടോൻ പറയ ഞാൻ തീർക്കായിട്ടില്ല എന്നു പറയും
അയാണല്ലേ
ആ നമ്മള സ്കുളിപ്പം എയ്ത്ത് പഠിക്കണ ഗേൾസ്ക്ക കാണാ ഒരു മൂന്ന് കുട്ടികൾ നല്ല രസം കാണാന് നല്ല നീറ്റുള്ള യൂണിഫോമിക്കിട്ട് വരാ ആ ഓക്കേ ഓക്കേ